ഹലോ ഹലോ ആഹ് ആഹ് ഇപ്പ കേൾക്കുന്നുണ്ട് എന്തൊക്കെയാ വിശേഷങ്ങൾ
എന്താ കൊഴപ്പൊന്നും ഇല്ല ഇങ്ങനെ പോണുണ്ട്
ആഹ് പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഇരിക്ക ആഹ് കഴിഞ്ഞിരിക്കാല്ലേ
ആഹ് എന്തൊക്കെ പെരുന്നാൾ വിശേഷങ്ങള്
പെരുന്നാള് വിശേഷങ്ങള് പെരുന്ന ആഹ് പെരുന്നാളിന് ഹസ്ബൻഡിന്റെ വീട്ടിന്ന് സ്വന്തം വീട്ടിലേക് പോൽന്നു
പോന്നോ.
അവിടെന്ന് പിന്നെ ആഹ് പിന്നെ ഹസ്ബൻ്റ് നാട്ടിലില്ല്യാത്തോണ്ട് പെരുന്നാക്കവ്ടെ ക്ക് പോയിട്ടൊന്നുല്ലേനി. നേരെ വീട്ട്ക്ക് പോരാ അത്രേ ചെയ്ത്ട്ടുള്ളൂ. സ്ന്നേ വിട്ട് എട്ക്കും പോയിട്ടില്ല്യ. എന്ത് കേട്ട്ല്ല. ഏഹ്, എന്താങ്ങള് പർഞ്ഞേ? ഇല്ല ട്രിപ്പൊന്നും പോയില്യ. ഏ ഹസ്ൻ്റ് ന ഗൾഫ്
ല്ല വ്ട്ട്ന്ന് പോണ്ല്ല്യേ. ആഹ് റേഞ്ചിന്റെ പ്രശ്നണ്ട് നല്ല തോ
ഉം.
ആഹ്, ആഹ് ശെര്യാണ്.
ക്കല്ലേ അപ്പൊപിന്നെ മക്കൾക്കൊന്നും ഒഴിവ്ണ്ടാലാ. പ്പയിന് ട്രിപ്പൊന്നും പോണില്ല്യാ വിചാര്ച്ചി ഇപ്രാവ്ശം.
ആഹ്.
പിന്നെ ഹസ്ബൻ്റ് ഗൾഫ്ന്ന് വെര്ന്ന്ണ്ട്. അപ്പപിന്നെ വന്നാലെന്തായാലും അമ്മള് എവ്ട്ക്കെലൊക്കെയ്ട്ട് പോവല്ലോ?
ആഹ്, വന്നാ ഒരു പോക്കുണ്ടാവല്ലൊ ലേ.
ആഹ്, ആഹ് പിന്നെന്ത് ചായ കുടിയൊക്കെ കയ്ഞ്ഞോ?
ആഹ്, ചായകുടി കഴിഞ്ഞു. ചോറും കൂട്ടാനൊക്കെ ണ്ടാക്ക്ണ തെര് നിങ്കളോ?
ആഹ്, ആഹ് അവിടെ എങ്ങനെ? ഇന്ന് ഇന്ന്പ്പോ സാദാചോറാണ്ടാക്ക്യത്. അല്ലാപ്പോ ബിരിയാണി, പായസും അതുതൊക്കെ ആയിട്ട്, മന്തി ക്കായിട്ട് ന്ന് അപ്പൊ അങ്ങനെ മട്ത്ത് നിൽക്കാണ്. ആഹ്, ആഹ് അപ്പന്ന് സാദാ ചോറ് പിന്നെ എറച്ചി കിട്ടിയത്ണ്ട് ആഹ് അങ്ങനെ ആഹ്, എറച്ചികള് കൊറെ കിട്ടിയത്ണ്ട് അതുംവെച്ച്ണ്. പിന്നെ എന്തെലുനി ഒരു പച്ചക്കറിയോ തക്കാളി കറിയോ എന്തെലൊക്കെണ്ടാക്കു ആഹ് നിങ്ങളവിടെയോ? ആഹ് തക്കാളി താളിപ്പ്കറി.
അതെ.
ആഹ്, തക്കളിതാളിപ്പ്ണ്ടാ
ഇന്നലെ ബിരിയാണീ ഇണ്ടാക്കി. പായസൊന്നും വെച്ചീലാട്ടോ ബിരിയാണി മാത്രം. ഞങ്ങളാകെ മൂന്നാൾണ്ടായി ന്നപ്പപിന്നെ കുട്ടിക്കൊന്നു അധികം വാണ്ടപ്പോ കൊർച്ച് ബിരിയാണിണ്ടാക്കി, അതെന്നെ ബാക്ക്യായി. അത് കഴിഞ്ഞ് പിന്നെ വീ ട്ട്ക്ക് പോന്നു. ഇപ്പതെ ഇന്ന്വടെ കുമ്പളങ്ങക്കറിം ബീഫ് വര്ട്ട്യതൂം സാദാ ചോറും.
ആഹ്, ആഹ് അങ്ങനെലേ
ആഹ്.
എന്തെ ങ്ങള് വീട്ട്ല്ണ്ടാക്കിക്കാര്ന്നോ തോ പൊർത്ത്ന്ന് വാങ്ങിക്കോ
വീട്ടില്ണ്ടാക്ക്യത്. പൊർത്ത്ന്ന് വാങ്ങലില്ല്യ. ഇവടെ വന്നാപിന്നെ കൊറേ ആൾക്കാരുള്ളോ ണ്ട് ഞങ്ങളെല്ലാരും കൂടാവുമ്പോ നമ്മളെന്നെങ്ങനെ മുണ്ടിം പറഞ്ഞ എന്തേലും വച്ചുണ്ടാക്കുമ്പോ അതൊരു രസല്ലേ.
ആഹ്, ആഹ്, അതെ അതെ. ഇവിടെ ഞങ്ങള് ഞാന് അവടെ ന്റെ വീട്ട്ല് ഹസ്ബൻ്റ് വീട്ട്ല് ങ്ങള് പൊറത്ത്ന്ന് വേട്ച്ച്ക്കയ്നി ബിരിയാണി. ആഹ്, ബിരിയാണി ഉം പിന്നെ ബീഫ് അമ്മള് വീട്ടില്ണ്ടാക്കി. ചിക്കൻ പൊരിച്ചത് അമ്മള് വീട്ടില്ണ്ടാക്കി. പിന്നെ പായസോം വീട്ട്ല്ണ്ടാക്കി.
അയ് ശരി എന്ത് പായസേര്ന്നു
അടപ്പായസേനെ ഉണ്ടാക്കിന്
ആഹ്
പിന്നെ ജ്യൂസ് അടച്ച് വെച്ചിട്ടണ്ട് പൈനാപ്പിള് ഉം
ആഹ് ആഹ്
ജ്യൂസ് അടച്ചുവെച്ച് അധികം ആൾക്കാർക്ക് എല്ലോടത്തും പായസം ഇങ്ങെ കുടിക്കണോണ്ട് മടുപ്പ് പ്പായിട്ട് അപ്പൊ ഉം വെള്ളം ചോദിക്കുന്നവർക്ക് വെള്ളം കൊടുക്കാ വിചരിച്ചു ഞങ്ങള്
പറ്റേ കുറച്ചായിട്ട് ഇപ്പൊ എങ്ങനെ ഉണ്ടാക്കുക ഉണ്ടാക്കുമ്പോ കൊറച്ച്ണ്ടാക്കും വേണെന്ന ബാഗ ബാക്കി ആവാനും പാടില്ല അങ്ങനെയല്ലേ
ആഹ് അതെ
അപ്പോൾ ഞങ്ങളുണ്ടാക്കിയില്ല കുട്ടിയോളു രണ്ടാളിന്റെ വീട്ടിലായിരുന്നു രണ്ടു ദിവസം മുന്നേ തന്നെ പെരുന്നാളിൻ്റെ രണ്ടു ദിവസം മുന്നെ തന്നെ എന്റെ വീട്ടിൽ വന്നു നിക്കുക അപ്പൊ ഞാനും ഹസ്ബൻറും ഒരു മോളും മാത്രമേ ഞങ്ങളവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ പിന്നെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കില്ല ഒരു ബിരിയാണി ഉണ്ടാക്കിയാല് പച്ചക്കറി ഉണ്ടാക്ക ക്കുമ്പോ ഒരുപാട് വേണം ലൈക്ക് ഉപ്പേ രി പപ്പടം അച്ചാറ് ചമ്മന്തി ഒക്കെ വേണല്ലോ അപ്പോ ഒരു ബിരിയാണിണ്ട് ഉണ്ടാക്കിയാല് അതിലാണ് കഴിഞ്ഞന്ന് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കി
ആഹ്
ഉം
ഞങ്ങളിവിടെ പിന്നെ എന്റെ വീട്ടില് വന്ന ഇപ്പൊ ഇവിടെ ഉണ്ടാക്കിയൊക്കെ നങ്ങ മന്തി ഉണ്ടാക്കി മന്തി ചിക്കൻ കടായും ബീഫ് വരട്ടിതും ചിക്കൻ പൊരിച്ചും അങ്ങനെ ഉണ്ടാക്കിയൊക്കാണ് ഇവിടെന്ന് ഇന്നലെ ഉണ്ടാക്കി ക്കണേന്റെ ഇടേല് ഇപ്പ ഉം ഉമ്മാന്റെ തേങ്ങക്ക് ഉള്ള തേങ്ങ വേ ട്ടാനൊക്കെ നോക്കിപ്പോ കൈയി കത്തി പറ്റി വലിയ മുറിയായി കൊറെ ബ്ലഡ് പോയി അങ്ങനെ അപകടം പറ്റി നമ്മള് ആഹ് നമ്മള് തിരക്ക് കൂട്ടിങ്ങനെ ചെയ്യുമ്പോ അങ്ങനെയൊക്കെ പറ്റും
അതെ അതെ ഉം നല്ലൊരു പെരുന്നാള് ദിവസായിട്ടില്ലേ
ആഹ് അതെ ഇപ്പൊ കഴിഞ്ഞ പെരുന്നാളല്ല അതിന്റെ മുന്നത്തെ പെരുന്നാളിന് അതേമാതിരിക്ക എന്റെ ബ്രദർ ഇങ്ങനെ ഉഹിയത്ത്റക്കാനും മേണ്ടി പോത്തിന് അറക്കാൻ പോയപ്പോ അവിടന്നും അതുപോലെ കൈന് കത്തി പറ്റി പോത്ത്നറക്കണ കത്തി ഉണ്ടല്ലോ വല്യ കത്തി അങ്ങനെ തലന്റെ അവിടെ പിടിച്ചു കൊടുത്ത് ഉം തലന്റെ അവിടെ പിടിച്ചു കൊടുത്തത് അയിനു അപ്പ അപ്പ അറുത്ത ആളെ ഇന്ന് കൈ തട്ടി അറിയാതെ അങ്ങനെ തട്ടിയതാ ഇത് കൈയിന്റെ രണ്ട് ഞരമ്പ്ക്ക് അറ്റ് നല്ല നല്ല നല്ലണം പറ്റിനി പിന്നെ അത് അത് ഓപ്പറേഷനൊക്കെ അന്നൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ കൊറച്ച് ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും അവി അവിടെ ഒരു മോഴ പോലെ ഓന് ആഹ് അങ്ങനെ വീണ്ടും അങ്ങനെ കണ്ടപ്പോ ആഹ് കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞ്ഓന് അവിടെന്ന് വീക്കൊന്ന്
അപ്പൊ എന്താ ചെയ്തതിൽ എന്തെങ്കലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും ശരിയായി ഉണ്ടാവില്ല
ആഹ് അതെ അതെ അപ്പൊ വീണ്ടും ഞങ്ങള് കൊണ്ടുപയി കാണിച്ചപ്പോ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ ശേഷണിത് കാണിച്ചപ്പ എക്സറെ എടുത് നോക്കിയപോ നരമ്പ് റെഡി ആയിട്ടില്ല അത് ബേക്കോട്ടന്നെ വലിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ വീണ്ടും രണ്ടാമത് ഓപ്പറേഷൻ ചെയ്ത് ഉം ആഹ് റെസ്റ്റ് എടുത്തിനു ശേ അയിന്റെ ഇടൽ ആഹ് മൂന്നാമത്തെ ദിവസം വീണ്ട കാണിക്കാൻ ചെല്ലാൻ പറഞ്ഞേന് ആഹ് സമയത്ത് പോയപ്പോ ഓന് ബൈക്കുമേല് ചങ്ങായിന്റെ കൂടെ ഫ്രണ്ടിന്റെ കൂടെ ഇന് പോയിന് അപ്പൊ ഒന്ന് വണ്ടി ഒന്ന് സ്ലിപ്പായി അപ്പോ ഓന്റെ ആ കൈ ചെറുതായിട്ട് ഒന്ന് തട്ടീനി അപ്പോ ഓനെ അപ്പോ ഒ
അപ്പ് അപ്പ ആഹ് അതാ മുറി ഒണങ്ങണീന്റെ മുന്നേ ആവുണ്ടാവും വലിഞ്ഞിട്ടുണ്ടാവുക.
ആ അതെ അപ്പൊ പിന്നെ രണ്ടു മാസം കഴിഞ്ഞേന് ശേഷം വി കാണിച്ചും അപ്പൊ ഒരു പിന്നെ അപ്പൊ എക്സറ എടുത്തൊന്നും നോക്കൂലല്ലോ കാണിക്കാൻ പോണതിന്റെ ഇടയിലാണിത് സംഭവിച്ചത്
ആഹ്
അത് പിന്നെ
ഓരോ ബുദ്ധിമുട്ടുകളില്ലേ.
ആഹ് അതെ പിന്നൊരു ഒര് ഒരു പത്ത് മാസം അതു മേലെ ഇങ്ങനെ കൈയും കൊണ്ട് അങ്ങനെ നടന്ന് വേറൊന്നിനും പോവാൻ കഴിയാതെ
ഉം എന്നിട്ടിപ്പ ഉമ്മാക്ക് കയ്യോ തട്ടിട്ട് സ്റ്റിച്ചിണ്ടോ
സ്റ്റിച്ച് ഇട്ടിട്ടില്ല സ്റ്റിച്ച് ടി ടി അടിച്ചു പിന്നെ കെട്ടുണ്ട് ഉം കൊറച്ചൂസം വെള്ളൊന്നും നനക്കാതെ റസ്റ്റ് എടുക്കാൻ പറഞ്ഞു.
നമ്മുക്കൊക്ക കയ്യുമ്മേലും കാലുമെലൊക്കെ എന്തേലും ആയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് തന്നെ നമ്മള് വീട്ട്ത്തെ ഓരോ ചുറ്റുപാടുകളായിട്ട് നിക്കണ ആളു
ആഹ് അതെ അതെ അപ്പൊ കൈയിനൊക്കെ ആകുമ്പോ നമ്മള് പാത്രം കഴ്ക അങ്ങനൊക്കെ നമ്മള് അങ്ങനെ ചെയ്യുന്നതല്ലേ അതൊന്നും കയൂലല്ലോ.
വീട്ടില് വേറെ പെണ്ണുങ്ങള് ആരേലുണ്ടോ
ഇല്ല ഞാ പിന്നെ ഞാൻ വന്ന് രണ്ടു ദിവസം കഴിഞ്ഞാ പോവേം ചെയ്യും വേറെ ആരും ഇല്ല അപ്പൊ ഇന്നലൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ സ് ചെയ്യാൻ പാത്രങ്ങളൊക്കെ കുറേ ഉണ്ടാവില്ലേ കഴുകി കൊടുത്ത് ഇവിടുന്ന് അയൽവാസികളൊക്കെ വന്ന് കയുകി കൊടുത്തുക്കേ
ആഹ് ശരിയാ അങ്ങനൊക്കെ ആവുമ്പന്നെ ബുദ്ധിമുട്ട് വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പില്ല നമ്മുക്ക് ഇതിപ്പോ സ് സമാധാനപ്പ ആ കയ്യിന് റെസ്റ്റ് കിട്ടൂല എങ്ങനാലുംപ്പോ അ മറ്റേ കൈ വെച്ചിട്ട് ഇങ്ങനെ ഓരോ യ്യുമ്പം ഈ കയ്യ് കൂടി അതിൻ്റെ വേദന വരുവല്ലേ.
ആഹ് അതെ അതെ ബുദ്ധിമുട്ട് തന്നെയാണ്.
ഉം ഞങ്ങള ഇവിടതാ ഒരു കാക്ക പടക്കം പൊട്ടിച്ചതാ കുട്ടികളുടെ കൂടെ വീണിട്ട് മ പൊറത്തെ ഗുണ്ടുണ്ടല്ലോ ആ ഒരു നൂലിങ്ങനെ ചുറ്റിയിട്ടുള്ളെ
ആഹ് ആഹ്
ആ വല്ല്യത് ആഹ് അത് ഒരു കയ്യില് പൂത്തിരി പുടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് ഇത് കൊളുത്തിയതാ അപ്പൊ ഈ പൂത്തിരിയുടെ വെളിച്ചത്തില് അയിന്റെ വെളിച്ചം ശ്രദ്ധിച്ചിട്ടില്ല. അത് മുന്നിൽ നിന്ന് അത് പൊട്ടീട്ട് മുഖത്തേക്കും മുടി മുടിയൊക്കെ കത്തിക്കുന്നു.
ഇമ്മേ നല്ല പറ്റിയെന്നിട്ട് പൊള്ളലേറ്റോ
ആ പൊള്ളല്ല് മുഖത്തൊക്കെ ചുണ്ടു മേല മുറിയാണ് മുഖത്തിനെന്തോ ചെറിയൊരു ഓപ്പറേഷൻ വേണം കണ്ണിന്നൊക്കെ കുറെ ഇതൊ ഒക്കെ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുത്തുത്രേ കണ്ണിന്റെ പവറിനൊക്കെ എന്തേലും കുഴപ്പുണ്ടോന്നൊന്നും അറിയില്ല.
ഒന്നും അറിഞ്ഞിട്ടില്ല. ഇവിടെ അടുത്തൊന്നും എടുത്തിട്ടില്ല. കോഴിക്കോട് ഒരു ഹോസ്പിറ്റക്കാ കൊണ്ടോയിക്കണേ കോട്ടത്തില് മീൻസിൽ പോയിട്ട് അവിടെടുത്തിട്ടില്ല. ത്തില്ല അപ്പ അത്യാവശ്യം പരിക്കുള്ളത് കൊണ്ടാണല്ലോ ഇപ്പ മീൻസിലൊന്നും എടുക്കാത്തത് കോട്ടക്കല ക്കെ വല്ല്യാ ഹോസ്പിറ്റലല്ലേ മിൽസ് അതിലും എടുത്തിട്ടില്ലാന്ന് പറയുമ്പോ അത്യാവശ്യം പരിക്കുണ്ട് തോന്നുണു
ആഹ് ആഹ്
ഓരോ സാഹചര്യങ്ങള് ഓരോ. തൊക്കെ പ്പോ എല്ലാ വർഷവും ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പഅതൊക്കെ പടക്കം പൊട്ടിക്കലും വരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആൾ. ക്കാരാണ് ഓരോ കഷ്ടകാലം എരിക്കും ഓരോ സമയാണ് നമ്മളെ.
ആഹ് അതെ അതെ പിന്നെ പണ്ടൊന്നും പണ്ടത്തെ കാലം. പണ്ടൊന്നും ഈ പെരുന്നാളക്കായല് പടക്കം പൂത്തിരി അതൊന്നും പൊട്ടിക്കലില്ല യിനലോ? അതൊക്കെ ഇപ്പനാരങ് തുടങ്ങിയത് കുറച്ചായിട്ടല്ലേ ഒരു നാലഞ്ചു
ഞാൻ ചെയുല ട്ടോ കുട്ട്യാൾക്ക്. അത്രയും കുട്ടികൾക്ക് ഒരാ ആഗ്രഹം ഉണ്ടെങ്കിൽ പൂത്തിരി മേടിച്ചു കൊടുക്കുംന്നല്ലാതെ. ചെറുത് അല്ലാതെ പടക്കം മേടിക്ക്ണ പരിപാടി ഇല്ല. അതിങ്ങന പൊട്ടുമ്പോ തന്നെ നമ്മുക്കൊരു ബുദ്ധിമുട്ട് പേടിയാണ്. ഇപ്പൊ പലേ സംഭവങ്ങളുണ്ടല്ലോ സ്കൈഷോട്ട്. ച്ച പിന്നെ മേശപ്പൂത്തിരി. അങ്ങനെയുള്ളതൊക്കെ മേടിച്ച് കൊടുകൊള്ളൂ അല്ല ഈ പൊട്ട്ണ സംഭവങ്ങളും. പറക്ക്ണ സംഭവങ്ങളൊന്നും മേടിച്ചു കൊടുക്കൂല. നമുക്ക് പേടിയാണ് നമ്മള് ഒരു നേരത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ട ലെ ഇപ്പൊ അത് ചെയ്യ്ണത് അത്. പിന്നെ നമ്മുക്കൊരു ദുഃഖായിട്ട് മാറാണ്.
ആഹ് ആഹ് അതെ അതെ.
ഈ ഫോണിൽ കണ്ടിട് കുട്ടികളൊക്കെ അതുപോലെ ചെയ്തോ ക്കാണെയ്. കയ്യിലിട്ട് പൊട്ടിചോക്ക കയ്യിൽ വെച്ചിട്ട് തീ പുടിപ്പിച്ച്. ഇങ്ങനെ എറിഞ്ഞ് കളിക്ക ഇതൊക്കെപ്പ കുട്ടികൾക്ക് ഒരു രസായി മാറി എലെ ബുദ്ധിമുട്ടുകൾ എത്രന്നുള്ളത് കുട്ടികൾ അറിയുന്നില്ലല്ലോ?
അറിയുന്നില്ല ഭയങ്കര അപകടം പിടിച്ചതാണ് ഇപ്പൊ എല്ലാത്തും ഫോണിൽ വീഡിയോസ് യൂട്യൂബ് യു ഇൻസ്റ്റഗ്രാമിലൂടൊക്കെ കണ്ടിട്ട് എല്ലാ കുട്ടികൾക്കും ഒരു. ഇകും അത് ചെയ്യണം ഒരു സ്ഥലത്ത് കണ്ടാൽ അതുപോലെ അനുകരിക്കണം.
ഇപ്പോ വല്ല ഡമ്മി എന്തെങ്കലും വെച്ചിട്ടൊക്കെ ചെയ്യാവും പക്ഷെ നമ്മള് ചെയ്യുന്നത് ഒറിജിനൽ ആയിട്ട്. ചെയ്യല്ലേ?
ആഹ് അതെ ഓക്കെ എന്നാ ശരി ട്ടോ.
ആഹ് ന്നായിക്കോട്ടെ പിന്നെ വിളിക.